ഹലോ
ഹലോ ആഹ് കേൾക്ക്ണ്ട്
ആഹ് സുഖവാണോ?
സുഖാണ്
ഉം ഫുഡൊക്കെ കഴിച്ചാ? ആഹ് ഞാനും അതെ ചോയ്ക്ക്ന്നെ ആഹ് കഴിച്ചു ചേച്ചി
ഉം പിന്നെന്താ വിശേ ആഹ് സ്കൂളി പോയി ഇപ്പൊ വരാന ഒരു മൂന്നേ മുക്കാലാകുമ്പേക്ക്ന് വരും
ആഹ് ആഹ് അപ്പൊ സമയായല്ലേ? മൂന്നേമുക്കല് കഴിഞ്ഞ്
മുന്നേമുക്കാലായിട്ടില്ല ആഹ് മുന്നേമുക്കാല് ല്ലേ? ആഹ് ഉം ഇപ്പവരും കൊറ ഒരു നാല് മണി കഴി ആഹ് നാലുമണിയോടടുക്കും വരാന് ഇന്ന് ചെലപ്പം നേരം വൈകും വരാന് ഇന്ന് മോൻക്ക് ക്യാമ്പ് ഇണ്ട്ന്ന് പറഞ്ഞിരുന്നു
ഓഹ് ഓഹ്
ഉം പിന്നെന്താ ചായ ചായക് പണിയൊക്കെ ഇതാക്കിയാ? ലോ ഹലോ ഹലോ ഹലോ